ഹലോ ഇല്ല് ആഹ് കേക്കുന്നുണ്ട്.
ആഹ്
എന്തൊക്കെണ്ട്
എന്താ സുഖം. ഉം പണിയൊ കഴ്ഞ്ഞൊ
ഓഹ് കഴിഞ്ഞ്താ കറിക്കില്ലതങ്ങനെ നോക്കിങ്ങോണ്ട്ക്ക
ഏഹ് അയ് ശരി കിച്ചൺലായിരിക്കുല്ലെ ഇപ്പൊ
ഞാന് കൊറച്ച് ചീര കണ്ട്
ആഹ്
അപ്പൊ അതിങ്ങനെ മുറ്റത്ത് വന്ന് നേരാക്ക ഉള്ളിലിര്ന്ന ചെൽപ്പം പുഴുവിന അടക്കം തിന്നണ്ടേരും
ആഹ് അത്ശരിയാ മഴക്കാല ആവുമ്പൊ കുഴുക്കളും ഉണ്ടാവുലെ
ആഹ് അതെന്നെ
ഉം
മഴക്കാല ആവുമ്പൊ കൂട്ടിന് ചിക്കന് ഇല്ലെങ്കില്
ആഹ്
ഒപ്പം കൂട്ടാൻ ഓലും വരും
ഉം ഉം
പിന്ന പണിയൊക കഴ്ഞ എന്താന്ന് ആഹ് ചോറും കറിയൊക്കായൊ
ചോറും കറിയും ഒക്കായി ഇന്നലെ മന്തി ഇണ്ടാക്കിയ ബാ
ആഹ് ഇന്ന അതോണ്ട് അഡ്ജസ്റ്റ്മെന്റ്
ആഹ് പിന്നെ ഉമ്മാക്ക് എന്തായാലും വെറ്ജോറ് വേണം
അ ആ ഉച്ചക്കത്തെ കാര്യം
ആഹ് ഉം അപ്പൊ ഉമ്മ നോമ്പും നോറ്റ്ണ് ആഹ് അപ്പൊ വാപ്പ പണിക്ക് പോയി അപ്പൊ പിന്നെ മക്കളും പോയി ഓലും അതെന്നെ കൊണ്ടോയി
ആഹ് ആഹ്
അപ്പൊ സുഖായി പണിയൊക വേം കഴിഞ്ഞ്
ഇഞി വൈന്നേരത്തിന് നോക്ക്യാ മതിയല്ലലെ
ഉം വൈന്നേര
പിന്നെ മക്കളൊക്ക പോയിലെ സ്കൂൾക്ക്
ഓഹ് പോയി പോയി ഇന്ന് നല്ല മഴേണ് ഇപ്പ അങ്ങന വന്ന് നിന്ന് പോയ് ഓക്കെ സാ പിന്നെ പൂച്ചകള് മഴെ കൂട ആയപ്പളെ ഉള്ള്ന്നണ്ട് പോണില്ല
ഉം
തണ്പ്പോണ്ട്
ഇന്നെന്താ ന്ന്ട്ട് ചിക്കനോ മീനോ എന്താണ്
ഇന്ന് രണ്ടൂല്ല
ഏഹ് അപ്പൊ ചീരനോട് പൊതുക്കാലെ
ഉം ഇന്നലെ പർഞ്ഞ പോലെ ഒരു ദിവസം ബമ്പം പിച്ചക്കരിയാണ് അർഞമാരി
അതെടുക്ക്പടി അങ്ങനെ തന്നെ ചെിലപ്പോ മീന് ഇതി വരൂല്ല
അഹ് ഇപ്പഴും മീന് വിശ്വസിച്ച് വാങ്ങാൻ വയ്യാ ആ അതെയതെ
ആഹ് ആഹ
ഇതെന്നാ
പിന്നെപ്പ ഇനിക്ക് അങ്ങനെ ആഅഹ് അങ്ങനെ മീനോ എറച്ചി ചിക്കനോ ഒന്നും പ്പ ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു പ്പേരിയോ അങ്ങനെ എന്തെലുക്കെ കൂട്ടിയാലും നമ്മുക്ക് തിന്നാം
നമ്മക്ക് തിന്നാം ഉണക്കലും വെവിച്ച് കഴിഞ്ഞാലും എന്നാലും മീൻ ഇില്ലാന്ന് പറയില്ല ഉണക്കല് ഉണക്കലും വേണം
ഉം
അതിപ്പോ ഉണക്കല് മാന്തല് വിലാസം ഉണ്ട് അയിപ്പോ അത് പൊരിക്കല് ശരിയാ പറഞ്ഞിട്ട്
ഉം
ആയിപ്പൊ ഇങ്ങെ നമ്മക്കേ പോവാത്തോണ്ട് ഇന്ന് നേരത്തെ പണി കഴിഞ്ഞ്
ആഹ് അല്ലെങ്കി പിന്നെ അങ്ങനത്തെ എന്തെണ്ടാവുമ്പോ അയിൻമേടുക്ക തീരുലല്ലോല്ലേ
അയിനിരിക്കുമ്പോയില്ലേ ഈ നേരം ആവും പന്ത്രണ്ട് മണിയാവും ഓല് കൊടുന്നര ണെങ്കില്
ഏ അത് ശെരി മീനാണെങ്കിലേ
ആഹ് ഇറച്ചി മീനും കടേന്ന് മേടിക്കയാണെങ്കില് ആഹ്
ആ അഹ് അഹ് ആ
അപ്പ പിന്നെ അതും വെറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കല്ലേ
ഉം കുളിക്കാൻ പോവാനും പറ്റണ്ടാവൂലല്ലേ അയിന്റെ എടക്കും ഉം
അത് വിശ്വസിച്ച് പോവാ പറ്റൂല മീനാണെങ്കിൽ പിന്നെയും പണി കട്ടൂലേ
ആഹ് അതാണ് മീനാവുമ്പോ പിന്നെ
ആഹ്
സ്മെല്ല് ഉണ്ടാവും
അല്ലല്ല അപ്പൊ അത് വിചാരിച്ചിട്ട് അപ്പൊ പിന്നെ അങ്ങനെ ലേറ്റവും പിന്നെ കുളിയൊക്കെ കഴിയുമ്പോത്തേക്ക് രണ്ട് മണി രണ്ടര പിന്നെ എവിടെയാ ടൈമ്
മ്
പിന്നെ ഞമ്മളെ നിസ്കാരവും കാര്യങ്ങളും കഴിയുമ്പോത്തേക്ക് കുട്ടികള് വന്നു
ആഹ് ആ ഓല് ഞമ്മടെ പണിയൊക്കെ കഴിഞ്ഞൊക്കെ കഴിയുമ്പ ആഹ്
എത്ര പെട്ടെന്നാ തീരുന്നെ സമയം
മ്
എന്ന് പിന്നെ മിറ്റ അടിക്കാൻ എറങ്ങിട്ടില്ല മഴ ആയതേ കൊണ്ട് പെരുകുന്നു മഴയും അപ്പൊ പിന്നെ വഴുക്കല് മ് വിചാരിച്ചുങ്ങനെ മഴത്ത് ഇറങ്ങി അടിക്കണന്നൊക്കെ അപ്പൊ മടിയും പിടിക്കും അട്ടെല്ലത് കാരണേ ഭയങ്കര അട്ടയായിരുന്നു ഇവിടെ ആ പൊറത്ത്
മ് ആ കാൽ അ കാലുമെക്കെ
ആഹ് കാലപ്പ്ന്ന് രാവിലെ എന്റെ കൈയ്യുമ്മേണ്ട് ഒന്ന് കടിച്ചു ഇങ്ങനെ കടി ച്
ഉം
ഇവിടെ ഇങ്ങനെ ചെ ട്ട് പിന്നെ ഒരു സുഖല്ല ഒരു ചൊറിച്ചിലും നോക്കിയപ്പോ ഇങ്ങനെ നോക്കിയതാ പിന്നെ ചോര കുട്ച്ച് വെല്താവല്ലേ അത് ചൂല് ഇൻടീനു ചൂല്മ്മ വന്ന് കൂടിക്ക്ണോന്ന്ണ്
ആഹ്
അഹ് ആഹ് അപ്പൊ അങ്ങനെ അപ്പൊ പിന്നെ ഞാൻ അവ്ടെച്ച് ഇല്ല മൂടും പോയി അടിച്ച്വാരാല്ല മൂടും പോയി
ശെരി ഈ തേയിലത്തോട്ടത്തിലൊക്കെ ണ്ടാവല്ണ്ട്ലേ അതേ
തേയില തേയില തൊട്ടത്തി കൊർച്ചങ്ങാണ് ന്നാലും മഴ പെയ്താ മിറ്റത്ത് കൂടെ അട്ടണ്ടാവും ഉം ന്നെ കല്ലുപ്പ് വെതറിടണം കല്ലുപ്പ് കൊട്ന്നിട്ട് കല്ലുപ്പ് ഉം അപ്പ വേം ചാവും കയ്ഞ്ഞ പ്രാവശ്യക്കെ മഴ പെയ്തപ്പ അങ്ങനെ കാട്ടിക്കേ പെരൂം അട്ടേര്ന്നു ആപ്പൊ പിന്നെ കൊർച്ച് കല്ലുപ്പ് വാങ്ങീട്ട് ചെടി ന്റെ അയ്കൂടൊക്കെ ഇട്ടാെട്ത്ത് അപ്പ പിന്നെ വല്ലാതെ ണ്ടായിട്ടില്ല
ഉം ഉം
ഞാൻ പറയാ ഈ മഴ പെയ്യുമ്പോത്തിനായിട്ട് എവിടുന്നാ ഈ വെര്ന്നേന്നാവോ അത്‌വെരെ കാണൂല
ഈ ഒര് ടൈമില് ലേ
ഉം ഭാത്ത്ക്ക്ല്ലല്ലോ
ഇല്ല ഇവിടെ അങ്ങെനെ കാണലേല്ല ഞങ്ങള് പ്പോ വയനാടൊക്കെ വരുമ്പയാ ആ ക ആ സാധനന്നേ ആൺണ് തേയിലത്തോട്ടത്തിലൊക്കെ എറെങ്ങുമ്പാെക്കെ അങ്ങെനെ
അപ്പളാണ് ശെരിക്ക്ന് അങ്ങൻത്തൊരു സാൻത്തിനെ കാണ് ഉം അല്ല കാണാതാമ്പോ ഒര് ചെറിയ സാധനാണ്ർഞ്ഞ്ട്ട് കാര്യല്ല
ആഹ്
ഇട്ത്ത്ട്ടാ
ചോരങ്ങനെ വെരുമ്പോ വേദെന്യൊന്നും ണ്ടാവ്‌ലലേ
അത് കടിയ്ക്ക്മ്പാെരു ചെറിയൊരു ചൊറ്ച്ചില് മാത്രേണ്ടാവാെള്ളൂ അത് കയ്ഞ്ഞ് ആഹ് പിന്നെ ചോര നിക്കാം ഭയ്ങ്കര പ്രയാസാ അത് കട്ച്ചാല് പിന്നെ എന്തേ ന്തേലും നമ്മള് ചകിട്ട ഒരെക്കെ അല്ലെ എന്തേ തട്ടിക്കയ്ഞ്ഞാ അപ്പ വരും
ഊം
ചോരാ പിന്നെ
പിന്നെന്താ ന്ന് മക്കക്കാെക്കെ എ ക്സാമ അതാ പിന്നെ ഇന്നലെ ഞാന്
ആണോ ആഹ് ഓയ് ആഹ് അയ്ക്കോട് ഭായ് ഞങ്ങള് വിചാരിച്ചത് വ് വ് ത് തായിം മേലിം കൂടെ വീട്ടാര് ഒരല കെൺറ്റ്ന്ന് മോട്ട്റ്ട്ട്ക്കാ ഇബടെ വെള്ളത്തിന് ഭയ്ങ്കര ക്ഷാമാ
അത് ശെരി കെണെറൊന്നുല്ലെ അപ്പൊ
ഏഹ് കെണറില്ല ഇതൊരു പിന്നെ എന്താ പറയാ കരേര്യായതാേണ്ട് ഒര്പാട് കുഴിക്കെണം വെള്ളത്തില് പിന്നെ ഇവിടെ കോയി കേണറും പറ്റൂലല്ലോ അത് പറ്റൂല ഈ അടുത്തെടുത്ത് വീടാളൊക്കെ ആയതൊണ്ട് പിന്നെ വണ്ടി വരെ അങ്ങനത്തെ സൗകര്യങ്ങളും ഇല്ല
ഉം
ആ അപ്പൊ പിന്നെ മറ്റേക്കെണ തന്നെ പോയി ജ അപ്പൊ പയഞ്ചേരത്തുള്ളാണ് അധികം അത് പിന്നെ ഈ ഏഴു ദിസം കൂടുമ്പോളേ വരുള്ളു കുടിക്കാരൊക്കെ തന്നെ പഞ്ചായത്ത് വെള്ളം തന്നെയായിരുന്നു
ആഹ് അത് മാസം അങ്ങനെ ബില്ല് വര മാസത്തില്ല വല്ല് വരാ അയിന്റത്
ആഹ് അത് വിട്ട് ആ ബില്ല് പഞ്ചായത്തക്കല്ല അത് വീടുന്നരു ച മൂപ്പൻണ്ട്
ഉം
അക്ക് ലൈൻസ് കൂടെ വിടാനായിട്ട് ഒരാളെ നിർത്തക്കും അവർക്ക് ആഴ്ച്ചയില് പിന്നെ മാസില് ഒരു വരുന്ന നൂറ്റിമ്പത് പ്രത്യേകിച്ചിട്ട്
ആഹ് അങ്ങനെയല്ലേ ഉം ഉം
ഏഴ് ദിവസൊക്കെ വപ്പ കൊറച്ച് സായ കണക്കുന്നുണ്ട് അപ്പൊ അതിന് ഞങ്ങള് കട കൂട്ടറും കൂടെ മോട്ടർ വെച്ച് അപ്പൊ വിളച്ച് ചോദിക്കാണ്ട് അങ്ങനെ ഫീസടിച്ച് രണ്ടണ്ട് മൂന്ന് പ്രാവശ്യം പോയിക്കും ഓർമ്മല്ലാതെ പോലി ഇട്ടിണ്ടോ ചോദിക്കാൻ നമ്മള അല് രണ്ടു പേര ഫീസ്ടു
ആഹ്
അങ്ങനെ രണ്ട മൂന്ന് പ്രാവശ്യം സംഭവിച്ചോ ഉം
അപ്പൊ പിന്നെ ചോയിച്ചിട്ടായിരിക്കല്ലെ ഇട
ആ അതെ. ഞാന് പിന്നെ രാത്രി കിടക്കുന്നെന് മുന്നേ ഫുള്ള് നറച്ചിട്ട്ട്ട് കിടക്കും.
ആഹ്
രാവിലെആയ ചെലപ്പോ കറണ്ട് ഇല്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ടാവുലേ പറഞ്ഞിട്ട്
ആഹ്
ആ അപ്പൊ പിന്നെ അവര് വിളിച്ച് ചോയിക്കാ മോട്ടർ ഇടാണ്ന്ന് പറയ.
അഹ്
ഒരു വാൾവ് തിരിച്ചാ മതി അങ്ങോട്ടും ഇങ്ങോട്ടും.
ആ ആഹ്
ഓലിടുന്ന സമയത്ത് ഓല ഭാത്തക്ക് വാൾവ് തിരിക്കും അ രൻ രണ്ടാള് ആഹ് രണ്ട് പേർ നടൂല് വെച്ചിക്ക.
ഏ അങ്ങനെ
ഉം.
ന്നാ ആയിക്കോട്ടെ ഞാൻ